ഹലോ
എന്താ വർത്താനം സുഖാ ആഹ്
വർത്താനൊക്കെ
എന്താ നല്ല വർത്താനം അങ്ങനെ പോണു. എവടെ പോ?
ഞാന് കുള്യൊക്കെ കഴിഞ്ഞ് ഇവടെങ്ങനെ കടക്കാണ്.
ഏഹ് അത് സെരി അന്റെ പേരേക്കൊന്നും പോക്കില്ല. പെരേക്കോക്കില്ലേ? അലോ
പോയിട്ട് ഒരാഴ്ച്ചായി മദ്രസ് സ്കൂളല്ലേ പോകാനൊന്നൊയ് വി മദ്രസ് സ്കൂളല്ലേ
ഇമ്മാക്ക് കൊയപ്പൊന്നുല്ലല്ലോ അന്ന് ഡോക്ടറെ കാൺച്ചുന്നൊക്കെ പർഞ്ഞു.
ആഹ് ഇമ്മാക്ക് പ്രഷറും ഷുഗറൊക്കെ പിന്നെ മൂ ൻ്റെ പ്രശ്‌നൊക്കെണ്ട് ഇപ്പൊ കൊഴപ്പൊന്നുല്ല മര്ന്ന് ഓമിയ മര്ന്ന് ച്ച്ണ്.
പിന്നെ കുഴപ്പല്ലല്ലോ
ഉം ഞാനിന്നെലെ കത്തിമ്മേ വളഞ്ഞിണ്ടെനി ട്ടൊ ന്നട്ട് കത്ത്യെ ചൂടാക്കിന്ന് അട്പ്പ്ല് വെച്ച്ങ്ങാണ്ടേ ന്നട്ട് പാപാ ക്കേ ക്ക്യാ കത്തിട്ത്ത്ങ്ങാണ്ട് ഞാ വീതൻമെ വെച്ച്ങ്ങാണ്ട് ഞാനിത് മർന്ന്ട്ടോ ഇന്നട്ട് ഞാന്ങ്ങ ണ്ട് ഞ്ചെപള്ള ഞാനിങ്ങനെ വീതന തൊടച്ചപ്പോ കത്തിമ്മങട്ട് തട്ടി പള്ളാകെ പൊള്ളി. ക്ക്ണ്. ച്ച് ഏയ് ഇങ്ങളോട് പറ്യ പള്ള വട്ടത്ത്ല് പൊള്ളിക്ക്ണ് ആ കത്തി തട്ടി എന്തോര് നീറലോ പട്ച്ചോനെ ഇന്ന് കുൾച്ചപ്പൊക്കെ പെ
എന്തെലക്കിക്കള അല്ലെങ്കി തേനാക്കിക്കളാ.
തേനാക്കിയാന് അപ്പൊ തന്നെ ഊത്യെ തേനാക്കിണ്. ഇങ്ങനൊരു വ് ഒര് വിങ്ങലിങ്ങനെണ്ടെയ്ൻട്ടോ പിന്നെ മാക്സി ഒന്നും കീറില്ല മാക്സിന്റെ മേലെ കൂടെ തട്ടിട്ടാണ് പൊള്ളിക്കണെ ആലോചി പണികള് മ്മേ അമ്മളെ പൾ വയറ് നല്ല കട്ടില്ലാത്ത തൊലിയല്ലേ നണ്ടെണ്ണം പറ്റില്ല അന്നിട്ട് ആഹ് ഇൻ്റമ്മോ ആഹ് വട്ടത്തില്ണ്ട് ഇന്ന് കുളിച്ചപ്പളാ ഞാൻ ചൊകിന് കണ്ടത് ആകെ ഒരു വളവളാഞ്ചി ആയി നിക്കണ്ട് നീറി
അള്ളാ ഇന്നാ ഓൽമെൻ്റ് എന്തേലും കൊണ്ടച്ച് തേക്ക്
അത് തേക്കണ്ടി വരുന്നി
ഈ എന്താജ് കാട്ടിയത് അപ്പൊ അജ് അങ്ങനെ അന്തം വിട്ട്ങ്ങോണ്ട് എന്താ ഉരുക്കീട്ട് കത്തി അട് വീതനമ്മെക്കെ ഇട്ട് പോകെ
പണ്ടത്താതിരി ബുദ്ധി അന്തല്ല ഇപ്പൊ ഓർമ്മൻ്റെയല്ല ഇൻ്റെ മാപ്പള പറഞ്ഞേ?
വയസ്സായില്ലേ അതാണ്
ഇല്ലാത്തെ അനക്ക്ങ്ങനെ വാണം എന്നൊക്കെ പറഞ്ഞു ഇന്നോടെ അനക്ക് അങ്ങനെ വാണം അന്തല്ലായിറ്റല്ലേ എന്നൊക്കെ പറഞ്ഞൂട്ടോ പിന്നെ ഇത് കാണിച്ചു കൊടുത്തപ്പ ആകെ അന്തം വിട്ട് ആഹ് കണ്ട്ങ്ങാട് ഇന്നോട് കൊറെ പറ പഠിച്ചോനെ ഈ കോലം പൊള്ളി ക്കണല്ലോ ഞാൻ ഇന്നാ ഇത് ഇജ്ജ് വെറുതെ പറയാണ് കരുതീക്കണ് ന്നൊക്കെ പറഞ്ഞു ഇന്നോട് ഞാനും അ
കണ്ട്ക്കാ
ആഹ് അത്രയ്ക്കുള്ള ഞാനും കരുതിയിട്ടില്ല കേട്ടോ ഞാനും അന്നെ കണ്ടപ്പളാ അന്തം വിട്ടെ
ആഹ് ആഹ്
നീറല് ഇങ്ങനെണ്ട് ഉള്ള്ക്ക് ഇങ്ങനെ ഇപ്പളും ഇണ്ട് വേദന ഇനിപ്പോ ക്കാതെ ഇന്നാ മതി പയുത്താലൊക്കെ ഇപ്പ ആകെ പണി
ആ ഇജ് ഒരു ഓയിൽമെൻ്റ് വാങ്ങി വാങ്ങി തേച്ചളാ പൊള്ളിയേന് ഇള്ളതേ
ഓയിൽമെൻ്റ് തേക്കണം ഉം
എന്തായാലും പ അയ്മേ പോയി ഈ കത്തിയല്ലേ നല്ല ഇരുമ്പിന്റെ കത്തിയല്ലേ പായച്ചാ പിന്നെ പറയണോ
ആഹ് കൊത്ത്ങ്ങനെ നക്കലേ മേ ഞാൻ പറ പള്ള കോട്ടകത്ത് പോക ാരി പോളണല്ല പൊളിണ് ഞാൻ ഇനിക്ക് ഓപ്പറേഷൻ ചെയ്താലൊക്കെ ആ ചെയ്യന്ന് കഴിഞ്ഞ പിറ്റേന്നണ്ടാവ ഉള്ള കൂടെ ഒരു രണ്ടും അ്രശ ആ ഒരു ഫീൽച്ച കിട്ടിയത് പള്ളൻന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരുറ അടക്കണ വന്നു വപ്പോ ഉള്ളിട്ട് അ പച്ചമ മുറി അന്നൊക്കെ രണ്ടാമത്തെ ദിവസം ഒന്ന് നമുക്ക് ഇറങ്ങാൻ കഴും നിർത്തിട്ടൊന്നുംല്ല ഞമ്മള് കാണുന്നുള്ളൂ അല്ലാതെസം നിർത്തിയിട്ട്
ഇനിയിപ്പോ എന്ത് കാലാണ് തുൊടങ്ങച്ച തുടങ്ങാനായില്ലേ
എക്ക മുപ്പത് മൂന്ന് വയസ്സ് കഴിഞ്ഞില്ലേ നീ കൊച്ചച്ച് പേടയാണോ
ഏ എന്താ പതക്ക വായസാ
ആഏ എങ്ങക്ക് രാസ്യത്തെ കുട്ടി എത്ര ഉദേശില്ല ഇനി
ചോറ മറ്റനല്ല ആ
നല്ല ടീം അത അപ്പൊ നിങ്ങ കല്യാണം എത്ര അവദേശ േ
കല്യാണം പതിനാറാമത്തെ വയസിില്
പതിനാറാമത്തെ വയസൽ പതിനാമത്തെ വയസൽ പ്രസയിിച്ച വലഡിനന്
ഏഹ പതിനെട്ടാമത്തെ വയസ്സ് കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വയസ്സില പ്രസയിിച്ചു
ഏർ ഭാഗ്യം ചെറിയ കുട്ടിയായപ്പഴൊന്നുംല്ല അപ്പൊ പതിനെട്ട് കഴിഞ്ഞിട്ട് അപ്പ സേയിച്ചോ
ആ
ഹ
ആയ സവത്ത ജായനിപ്പന്ത
ഇരുപത്തേ വയ ഇരുത്തേ് വർഷം കഴിഞ്ഞഞങ്ങള കല്യാണം കഴി അപ്പൊ ഇരുപത്തയേഴ് വർഷം മൂപ്പര് കൊഴപ്പില്ല നീ
ആ രണ്ടോ ഇത്തഞ്ച എല്ലാം കൂട്ടിക്കോ രണ്ടോ എന്റെ കല്യാണം കിട്ട് രണ്ടോ എല്ലാം തേച്ചട
ോ പിന്നേ പറയുംുമ പോോലെ എന്നിട്ടും നിർത്തി പോന്നിട്ടുംല്ല അത്തട്ട ഇണ്ടാക്കി സ്വന്തമായിട്ട് സ്ഥലം എന്തേു വാങ്ങ
എന്ത് സ്വന്തായിട്ട് ഈ പെരയുംകൂടന്ന് തന്നെ ഉള്ളു ഇത്തരെ നിന്നിട്ടൊന്നും ആയിട്ടില്ല വള കുടുംബ കുടുംബബലത്തി ന്ന
ഇഞ്ചപ്പതേമാതിരി കഴഞ്ഞിട്ടോ എന്നിട്ട് പിന്ന അവസാനം ഞ പറഞ്ഞ പറഞ്ഞ നിർത്തി പോ വറുതെവി
എന്റെ നാത്തൂമാർ കെട്ടിച്ചാ പണ്ടടക്കം കൊടുത്തു പിന്നെ അതെല്ല മൂത്ത
അല്ല ഇപ്പോളും അങ്ങനെ അങ്ങനെ സ്വന്തം കാര്യം നോക്കണം സ്വന്തം കാര്യം നോക്കണം എന്നില്ല ചിന്തല്ലേ ഇപ്പഴും മുപ്പർക്ക് സ്വന്തം കാര്യം നോക്കണില്ല
ഏ ഒക്കെ നാല് കുറ നോക്കയാണ്
ഇഞ്ച റബേ വയസ ആയാ വെജാതത്ര േ ആരും ഉണ്ടാവല അപ്പ
ഒരു മൂത്തച്ഛന് നാല് പ കുട്ടികളാവലൊക്കെ കെട്ടിച്ചു കജ് ണതുംഅതിനപ്പറം സഹായിച്ചും, പണ്ട വാങ്ങാനും, ഇതിനൊക്കെ. പിന്നെ മൂന്ന് പങ്ങന്മാര അവർക്ക്, മുമൂന്നിച്ചേ പെൺകുട്ടികളും ഓരോ ഓരോ. ഒന്നോ ഈ രണ്ടെണ്ട ഒക്കെ ആയിട്ട്. ഓരൊക്കെ കെട്ടിച്ചപ്പോ അമ്മമാരല്ലേ സ്ത്രീധനം കൊടു
അയ്ന്, ഒന്നാം തക്കാ
ഒന്നാ തക്കാരോ ആതക്കാരോ, ഈതക്കാരോ ഒരിക്ക്പേര കൂടി വെക്കും ആണുങ്ങള് പെണ്ണ് കെട്ട്മ്പളും, എന്താ പെണ്ണിനെ കെട്ടിച്ചുമ്പളും ഈ കൊണ്ടന്നെ തന്നെ എന്ത് ചെയ്താലും കൊടം കൗത്തി വെള്ളം മാതിരിയാണ്.
ഈ ഇരുവ
ആ ഈ പണിൾന്നെ അയ്ന്റെ എടൽ ഞമ്മക് അറിയാതെ ഒരു അഞ്ഞൂറോ ആയിരം തറവാടിലാകുമ്പോ, കിട്ടും അതന്നെ. പിന്നെ കുടയിർത്തിട്ട് നോക്കുമ്പോ പിന്നെ ഏത ഒന്നും ഏ ഇതാണില്ല. എന്നാലോലെത്ണ്ട് ഒര് ഗൾഫിൽക്ക് പോകാനും അഞ്ചന്മാര് അയന് പൈസ അയച്ചു കൊടുക്കും. ഓലെ പെണ്ണ്ങ്ങളാളെ പേറ്റിന് കൊണ്ട് പോകുമ്പോളും ഓൽ നാ അമ്മായിമ്മ എന്നിട്ട് അയപ്പിച്ചും അങ്ങനെ ഇതങ്ങനെ അയച്ച് കൊടുക്കാനും ഞാൻ പിന്നെ ഒന്നും മുണ്ടുല ഇനി പറഞ്ഞ പിത്തനേക്കാരം
അത് സംഭവംഎന്താണോ ഇപ്പൊക്കെ എല്ലാരുംണ്ടാവും പൈസണ്ടാവുമ്പോ പൈസ ഇല്ലാതെ ഒരു മൂലക്ക് കുത്തർക്കുമ്പോ ആർക്കും മൈന്റ് ഉണ്ടാവൂല്ല അപ്പൊ നമ്മള് കുടു
വലിയ കാക്കാന്റെ കുട്ടിനെ കെട്ടിച്ചു അപ്പൊ അയാൾ ഇവിടെ തേങ്ങാ പണിക്കും, തേങ്ങ ചാനും പെറുക്കിക്കൂട്ടാനൊക്കെ പോകയ്നു അന്നിതു ഗൾഫിലേനു പത്തിരപത്തഞ്ച് പവ ഒറ്റക്കെടുത്തണ് കെട്ടിച്ചു കല്യാണ ചിലവ് ഇതൊക്കെ അഞ്ചന്മാര എന്ത എന്തേലും കൊടുത്തു ക്കാണാവോ
ഇപ്പം . സ്വന്തംമാക്ക് കല്യാണം വന്ന
ആഹ് അതപ്പൊ ഞാൻ ഇന്നും കൂടി പറഞ്ഞേ അവനാന്റെ ഒരു കാര്യത്തിന് നോക്കുമ്പ ഇപ്പ ഇങ്ങളെടുത്ത് ഇല്ലല്ലേ എന്തേലും പറയുമ്പോപറയും ഞാൻ കയറു അങ്ങനെ ഇങ്ങനെ തമാസേല്
ഉം
പിന്നെ എന്റെ അമ്മായിമാനെ ഹജ്ജിന് സ്വന്തം കൊണ്ടോയി അമ്മാ മ്മായിമാനെ സ്വന്തം അജിന് കൊണ്ട് പോയി ഒന്നും ഇതാക്കെ പത്തിരുപത് കൊല്ലം മുന്നേ ഇനി ഇനിചിന്തിച്ചിട്ടില്ലെങ്കി ഇനി എന്താ അപ്പൊ അത് കൊടുക്കാനുംല്ല. അന്നത്തെ മാരി
റിന്നിട്ട ഒന്നുമല്ലന്നാല് ഉ വെറുതെ ഇങ്ങനെ സമയം കളയാ വയസ്സായ നയിച്ചു ന്നാവെയ്ക്കോ,
എവിടന്ന് വയ്ക്ക്ണ് ഒരു എന്താ പോര പോ കുറ്റും പോരുംന്റെ അമ്മായിമ്മ അറിഞ്ഞ ഇങ്ങനത്തെ ഒരു പോരത്തില്ല അതിന്റെടിൽ ഇട്ടിട്ട് ഇതൊക്കെ ഒരു പരയും കൂടി വേണംന്നില്ലേ ചിന്തയൊന്നു ഉണ്ടായിന്നില്ല അങ്ങനെ ഒൽക്ക് സഹായിച്ച ഞങ്ങളിങ്ങനെ ഇട്ട് കുത്തീട്ട് ഞങ്ങളെ ആ ആകെ ഒരു പെരണ്ടാക്കി സ്ഥലം ന്റെ മ്മാന്റെ ഓരി ന്നക്കാണ്. ഇതിപ്പ മുപ്പത് പവനം അഞ്ചത്തിനെ കല്യാണം കഴിച്ചപ്പോ കെട്ടി വാങ്ങിക്കൊടുത്തു. ജുമൈലാക്ക്.
ആ ആ അങ്ങനെ
ആ അങ്ങനെ പിന്നെ ഇത് ആ അങ്ങനെ പിന്നത് അങ്ങനെ പേരുക്കാക്കി തന്നു. പിന്നെ അങ്ങനെ അതായിട്ട് ഇത് കി ട്ടോ ഇല്ലെങ്കിൽ ഇപ്പോ സ്ഥലം വാങ്ങി പേരെറ്റുമ്പ പിന്നി ഞങ്ങള് എന്താ തറവാട്ടിൽന്ന് നരകിച്ചണ്ടി വരും.
എത്ര എത്ര സെന്റ നിങ്ങൾ നിക്കുന്ന സ്ഥലപ്പോ?
മ്പത് ഇരുപത് സെന്റ് തയ്ച്ചില്ല, ആ അതിലിപ്പ ഞാൻ എന്താ തങ്ങ് ഒക്കെ. ഞങ്ങള് ഉണ്ടാക്കി വാങ്ങീട്ടേ കുഴിച്ചിട്ടതാണ്. അരക്കാനും ആട്ടാനൊക്കെ ഇപ്പൊ കിട്ടലൊട്ത്തിപ്പം.
ഏ അല്ലെ അവനാന് ല്ലെങ്കിൽ എന്തൊരു
ആ അതന്നെ തേങ്ങ ഇതൊക്കെ ഉണ്ട് ഉം അല്ലാ തേങ്ങന്നെ ഒള്ളൂ വേറൊന്നും ഇല്ല പിലാവുണ്ട് അയ്മെ ചക്ക ഉണ്ടാവും പൂതിക്കൊന്നും ഇണ്ടാവില്ല എന്നാലൊക്കെ അഞ്ചാറിനൊക്കെ ഉണ്ടാവും മൂച്ചിണ്ട് മൂച്ചി ഞാൻ വാങ്ങി കുഴിച്ചിട്ട്ക്ക്ണു നീല മാങ്ങന്റെ മാതിരിരു മാങ്ങയാണ് അത് കുറച്ചൊക്കെ ഉണ്ടാവലുണ്ട് ഇപ്പൊ കൊറി കുറച്ചൊക്കെ ഇണ്ടായിക്ക്ണു മറ്റേ ഇത്തരൊന്നും ഇണ്ടാവലില്ല പിന്നെ ഞാൻ അട് ക്ക പയ നാര എന്താ ഈ ബുഷിന്റെ ഓറഞ്ചിന്റെ തൈ ഇണ്ടല്ലോ അയ് നഷ്ടമാര് അങ്ങനെയൊക്കെ കായ്ച്ചിന്
നല്ല രസല്ലേ വെള്ളം കളിക്കിയാ
ക്യാ വേറെ രസാണ് എല്ലാരും അയ്മന്ന് എട്ത്തുണ്ടോ നാല് ആഹ് അന്റത്ത് ണ്ടോ ആ ചെറിയ ചെറിയ നെല്ലിക്കട വൽപ്പള്ളൂ ണ്ടാക ആഹ് ഒരഞ്ചു വെള്ള കലക്കിയ ഭയങ്കര രസാണ് അയ്ന്റെ ചോയ്പ്പ് എല്ലാർക്കും പറ്റും അപ്പൊ വെള്ളം കൊടുത്ത ഓല്ക് പ അയ്മന്ന് കുറച്ച ആഹ് എന്ത് നാരങ്ങ യോഴ്ച അത് ഇങ്ങനെ ണ്ടായതാ നല്ല രസംണ്ടല്ല പറഞ്ഞാ ങ്ങൾ നലണം കൊണ്ട് കോളി റിയും അങ്ങനെ ഓല്കും കൊടുക്കും
അതെ അതെന്താ നാരേലും പെട്ടെന്ന് കേറി വന്നാ നല്ല സുഖ വെള്ളം കലക്കി കൊടുക്കാം ആഹ് വള്ളം കല്ക്കാൻ തരേണ്ട ഒന്നു
തണുപ്പില്ല വള്ളം കൂടിയ അഉ മ്പളെ അടിപൊളിയാണെ കുടിച്ചാന് നല്ല രസണ്ട്
നോൽബിനോകെ കൽക്കാ ല്ലേ
കല്ക്കാലൊ ആഹ് അങ്ങനെ അങ്ങനെ പോണു അങ്ങനെയാണ് കഥ ജീവിതം അങ്ങനെ പോണു
എത്ര കൊല്ലായിന്ന് ആലോചിച്ചോണ ഈ ബേക്കക്ക് പടച്ചോനെ എന്നിട്ട് ഇത്രയും കാലം ഒന്നും ഇല്ല അറിയുമ്പോ സങ്കട ആലോചിച്ച
ഇനി അറ്റാക്ക് മുന്ത ഉണ്ടായി ഇനി പ ആരാ ഇണ്ടാവാ മ മര് അത് തന്നെ വേണം അയ്യായിരം ർപിയെടെ ഉമ്
യ്യോ.. ന്നിട്ട് എവിടുന്നണ്ടായത്
അവിടുന്ന് ഗൾഫ് ന്ന്
ഇമ്മേ ച്ചിന്ന് വെജ്ജൊ അഹ് കെ കേട്ടപ്പോ എന്നിട്ട് നിങ്ങൾക്ക് എടങ്ങേറില്ലേന്ന
പിന്നെ എന്താ ഇമ്പടങ്ങനെ നിക്ക്‌ണുന്നോള്ളു അവിട്ന്ന് ഐ സിലും ഇതിലൊക്കെ എല്ലെനോ കോർചെരം കഴിഞ്ഞ് പിന്നെ അവ്ട്ന്ന് വന്ന് പ്പ നാട്ടിലൊരു കൊല്ലം നിന്നു ഇന്നട്ട് പിന്നെ ആതിക്കത്തെ വിസ എട്ത്ത് രണ്ടാമത് എട്ത്ത് പോയി ഇന്റെ കൗത്തില് അഞ്ചുപവൻത്തിന്റെ ചെറിയൊരു മാല ഇണ്ടായിരുന്നു അത് വിറ്റിട്ട് വിസ ഇട്ത്ത് രണ്ടാത് ആഹ് ആയ്ക്കോട്ടന്നാ ശെരി പിന്നെ വിൾച്ചേ